അല്ല
കേൾക്കുന്നില്ലേ? ആഹ് പർഞ്ഞൊ എന്തൊക്കാ വർത്താനം?
നല്ല വർത്താനം. ഭക്ഷണം കഴിച്ചോ?
ഭക്ഷണൊക്കെ കഴിച്ചോ?
ആഹ് കഴിച്ചു. അവിടെ കഴിച്ചോ?
ഓഹ് കഴിച്ചു കഴിച്ചു. ഇന്നെന്തയ്നു സ്പെഷ്യല്?
ഇന്ന് സ്പെഷ്യലായിട്ട് ചിക്കന് ഫ്രൈ ആക്കിയതും മുരിങ്ങന്റല ഉപ്പേരിയായിരുന്നു.
ആഹ് ങ്ങളെങ്ങനെ ചിക്കൻ ഫ്രൈ ആക്കലി? ഞാനാക്കണ മാഇരിയാണൊ നോക്കട്ടെ.
ചിക്കന് ഒന്ന് നമ്മള് ഉം പൊരിച്ചെടുക്കു
ആഹ്
പൊരിച്ചെടുത്തിട്ട് അങ്ങനെ നമ്മള് ഫ്രൈ ആക്കുന്ന പല രൂപത്തിലുണ്ട്ട്ടോ ഞാനൊരു സിമ്പിളായിട്ട്ന്ന് ണ്ടാക്കിയതാണ് ഒന്ന് എണ്ണേലിട്ടിട്ട് പൊരിച്ചെടുത്തിട്ട് വല്ലാതെ പൊരി ക്കൂല ഒന്ന്ങ്ങനെ എളക്ക്യെ ടുക്കും നമ്മള് മൊളക് മഞ്ഞളൊക്ക മസാലയൊക്കെ കൂട്ടിട്ട് ശേഷം. എന്നിട്ട് ആഹ് കൊറഞ് ആഹ് ആഹ് കൊറച്ചൊന്ന് വേവിക്കും എന്നിട്ട് ഏഹ് ഉള്ളി തക്കാളി അങ്ങനെ മസാലൊക്കെ കൂട്ടിട്ട്
ആഹ്
ഏഹ് ഞാനീ ഉള്ളി ത് മസാല കു മസാല ഫുള്ള് വയറ്റി മസ് സാല മിക്സിയിലിട്ടൊന്നടിച്ചെട്‌ക്കു
ആഹ്
എന്നിട്ട് ഈ പൊരിച്ച ഇഡ്ഡ്ലിക്ക്ട്ട്ട്ട് നന്നായിട്ട് എളക്കി എളക്കി നന്നായിട്ട് വറ്റിച്ച് വറ്റിച്ച് വെ ഈ പൊര് ഫ്രെയ് ആക്കിയ ആ ചട്ടിൽക്കെന്നെ ഒഴിച്ചു കൊടുക്കും ഈ പൊരി ച്ച ചട്ടിൽക്കെന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഉം കത്തിച്ചിട്ട് നന്നായിട്ട് പൊരിഞ്ഞ പോല ആക്കി ഇട്ക്കും
അങ്ങനെത് അങ്ങനെ വേവിച്ചെടുക്കൂല്ലേ
ആഹ് ഞാനങ്ങനെ സിമ്പ്ളായിട്ട് ട്ടോ അല്ലാതെ നമ്മള് ഈ മറ്റേ വേവിച്ചിട്ട് നമ്മള്പ്പൊ മസാലൊക്കെ കൂട്ടിട്ട് കുക്കർലൊന്ന് വേവിച്ച്ട്ട് പിന്നെ മസാല ആക്കുവല്ലോ അതും ടേസ്റ്റ് ആണ് ഇൻക്ക് പിന്നെ ഞാനും കുട്ട്യേളും മാത്രം ഒള്ളൂ അപ്പ പിന്നെ ഇവരിക്ക് കറി വെക്കുന്ന ആരിക്കു ഇഷ്ടല്ല
ആഹ്
പിന്നെ ഇങ്ങനെ ആക്കിട്ട്ണ്ടെങ്കില് പൊരിച്ചോട് എനിക്ക് വല്യ താല്പര്യല്ല താല്പര്യല്ല ഞാൻ കൊ കഴിക്കുട്ടോ പക്ഷെ ന്ന നല്ലതല്ലല്ലോ അങ്ങനെ പൊരിച്ച് കഴിക്കുന്നത്ച്ച്ട്ട് ഞാന് ഇങ്ങനെ കൊർച്ച് വെളിച്ചെണ്ണേല് അങ്ങനെ ആക്കി എടുക്കും ന്നാ വല്ലാതെ എണ്ണി വാണ്ടല്ലോ
ആഹ് നല്ല ടേസ്റ്റു ആണ്
ആഹ് ടേസ്റ്റ് ഉണ്ടാവും ടേസ്റ്റ് ഇണ്ടാവും ചെയ്യും അയ്ക്കൂടെ നമ്മളൊരു ഉപ്പേരിയോ എന്തേലും ഇണ്ടെങ്കില് നമുക്ക് നന്നായിട്ട് ഫുഡ് കഴിക്കാൻ കഴിയും അവിടെ എങ്ങനെയാണ് ഫ്രൈ ആക്കാ
ഞമ്മളു ഇതെമാതിരി പലേ മോഡൽലും ആക്കല്ണ്ട്
ആഹ് പല മോഡലും ഉണ്ട് ഫ്രൈയില്
ആഹ്
കടായി കടായി ഒ
ആഹ് ഓ ഞാന് ഫ്രൈയാ ക്കല് ഇങ്ങനെ വെച്ചാല് ഇതേപോലെ പകുതി വേവിച്ചെടുക്കും
ആഹ് ആഹ്
ആദ്യൊന്ന് പൊരിച്ചെടുക്കും പിന്നെ ഞമ്മള് പി ചട്ടീലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഈ ഉള്ളിയും ഉള്ളിആദ്യം വാട്ടും അതൊന്ന് വാ വാടി കെഴ്ഞ്ഞ്ട്ട് പിന്നെ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളതുള്ളി നല്ല കുത്തി ചതച്ചിട്ട് ആഹ് അത് ഇടാ ന്നാ പിന്നെ പച്ചമുളക് ഒന്ന് കുത്തി ചതച്ചിടാ കറിവേപ്പിലാ, മല്ലിച്ചെപ് പ്പ് പുതിന ഇല ഇ തെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യാ
ആഹ് ആഹ്
ന്നട്ട് ഇത് നല്ലോണം എളക്കിങ്ങാണ്ട് നല്ലോണം വാടുമ്പോ പിന്നെ മൊ മൊളക്പൊളി കൊർച്ചിടും ആഹ് മൊ മൊളക്പൊടി കൊർച്ച് ഇടും ആഹ് പിന്നെ മഞ്ഞപ്പൊടി ഇടും ഒരു കൊർച്ച് മല്ലിപ്പൊടി ഇടും ചിക്കം മസാലി ഇടും
ആഹ് ഞാൻ പിന്നെ മല്ലിപ്പൊടി ഇടല് ഇല്ല ചിക്കൻ മസാലും കാശ്മീ ശ്മീരി ചില്ലിം പിന്നെ കൊർച്ചു മഞ്ഞപ്പൊടിയു ഇട്ട്ട്ട് ആണ്ട് എളക്കി എട്ക്കാ ഉം
ന്നട്ട് പിന്നെ അയ്ല് പൊ ഈ പക് തി വേവിച്ച ചിക്കന് അയ്ല്ട്ട് എളക്കീട്ട് കൊറച്ച് വെള്ളം ഒഴിക്ക്‌യു തോനെ ഒയിക്കൂല്ല കൊർച്ചെ വെള്ളം ഒഴ്ച്ച്ട്ട് നല്ലോണം മിക്സ് ചെയ്യും നല്ലോണം മിക്സ് ചെയ്തിട്ട് ആട വെക്കും
പിന്നെ നമ്മള് തക്കാളി ജ്യൂസ് അടിച്ചാല് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വെര്ന്ല്ല
ആഹ് തക്കാളി ജ്യൂസ് അടിച്ച് പാര്നോലുണ്ട്
ആഹ് ഞാൻ അങ്ങനേണ് ചെയ്യ തക്കാളി ജ്യൂ ഒന്ന് നല്ലം ജ്യൂസ് അടിക്കൂല ഒന്ന് ഇങ്ങനെ താ ടുക്കു അപ്പ പിന്നെ വെള്ളത്തിന്റെ ആവശ്യോല്ല പിന്നെ തക്കാളി നല്ലണം ജൂസ് ച വെള്ളക്കളറാവും അപോ അതിലൊന്ന് ആഹ് വെള്ളകളറാവും ഒന്ന് പോയിട്ട് തിരിച്ചിട്ക്കും ന്ന്ട്ട് പിന്നെ കാഷ് കരുമുളകൂടി ഇട്ടാ പിന്നെ കളർ വരും ചെയ്യും കളറ് കിട്ടും അപ്പൊ അങ്ങനെ ചെയ് ആഹ് കാശ്മീരി മൊളകിട്ടാല് ഒരു കളറ് കിട്ടു ആഹ് എരി കുറവാണ് ഇവിടെ കുട്ടികൾക്കൊന്നും എരിവ് വല്യ ഇഷ്ടല്ല ആഹ് കളർണ്ട് ആഹ് ഞാൻ കാശ്മീരി ചില്ലിവാങ്ങി
ഇമ്മാരി എളക്കി എളക്കി എളക്കി ഇഡ്ക്കന്നേ
ആഹ് അതന്നെ അങ്ങനത്തന്നെ ഞാനും ചെയ്യാറ് പിന്നെ ഞാനിവിടെ കൂടുതലും മറ്റേ കാശ്മീർ ചില്ലിയാണ് വാങ്ങാറ് അത് വാങ്ങീട്ട് പൊടിപ്പിക്കാണ് ചെയ്യാ
ഞാനിവിടെ സാദാ മുളക് വാങ്ങും അയ്ലേക്ക് ഇപ്പൊ സദാമുളക് ഒന്നാണ് വാങ്ങുന്നത് വെച്ചാല് ഈ അതിക്ക് അഞ്ഞൂർ കാശ്മീറും വാങ്ങും പ രണ്ടും കൂടി ഒന്നിച്ച് പടിപ്പിക്കുന്നത് അപ്പൊ എരൂന് ആഹ് എരുന് എരുണ്ടാവും പിന്നെ കളറിന് കളറുംണ്ടാവും അങ്ങനെ ചെയ്യല്
അവിടെ എന്റെ വീട്ടില് ഇമ്മ അങ്ങനെയാണ് ചെയ്യ പകുതിയും പകുതിയാണ് എടുക്ക പക്ഷെ ഞാന് ഉമ്മ അവിടെ ഉണ്ടാക്കുമ്പോ എനിക്കൊരു ഇതേപോലെ ഒരു കിലോനൊക്കെ ഇങ്ങനെ പൊട്ടിച്ചു ഞാൻ ഇവിടെ പൊടിപ്പിക്കലില്ല ക്ഷമ്മ അവിടുന്ന് ഉണ്ടാക്കീട്ട് ഞാൻ പോന്ന് ഇങ്ങട്ട് തരും അങ്ങനെ കാഷ രുമുളക് അപ്പൊ എരുണ്ടാവൂല കുട്ടികൾക്ക് കഴിക്കാനും പറ്റും എന്ന കളർണ്ടാവും ചെയോ മറ്റേ ആഹ് ആഹ് കാണാ രസംണ്ടാവില്ല അതന്നെ മറ്റേ മുളക് പൊടി നമ്മള് കളറിന് വേണ്ടിയിട്ടാല എര് കൂടും ചെയ്യും
ആഹ് അതെ അത് തോന തോന വാരിടാൻ പറ്റൂല അപ്പൊ തേരു കൂടി പോവും
ആഹ് എരു കൂടി പോകും അപ്പൊ പിന്നെ ഇത് ഇ കുറച്ചിട്ടാലും മതി എന്നാ പിന്നെ എരു ആർക്കും വല്ല്യ ഇഷ് ഇല്ല പിന്നെ എരിവിന് അത് അങ്ങനെ എരുവയാണെങ്കിൽ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇടും
ഓഹ് കുരുമുളക് പൊടി ഇട്ടിട്ട പോട്ടാ
ആഹ് കുരുമുളക് കൂടി ഇട്ടിട്ടും വെക്കാം ആഹ്
മാസം പിന്നെ കുരുമുളക് പൂടി ഇട്ട് വെച്ചീന് അത് ഞമ്മളെ മറ്റേ വേവുള്ള കോഴില്ലേ വേവിള്ള ചിക്കൻ ആഹ് ആഹ് പീടിയ തന്നെ വേവള്ള കൊയിട്ടല്ലോ ലഗോണ് ലഗോണ് ആഹ് ആഹ് അത് ഇതേ മയിരി അത് കുക്കറിൽ നമ്മൾ എക്സ്ട്രാ വേവിക്കണം
ആഹ് വേവിക്കണം അതെ
ഒന്ന് കുക്കറൽ ഒരു മൂന്നാല് വിസില് വരുത്തിയിട്ട് പിന്നെ ഞമ്മൾ എന്താ ക്കാ ചട്ടിലേക്ക് ഇട്ട്ത് ഉള്ളിയൊക്കെ വാട്ടിട്ട് ഇട്ട് ചട്ടിലേക്ക് ഇട്ട്ട്ട് പിന്ന ഒന്ന് വേവിക്ക അയ്ല് നമ്മള് മുട്ട ഒന്നും അയിരി ഇടരുത് മുട്ടന്റെ ഒരിത് ഇണ്ടാവുല്ലോ
ആഹ് ആഹ്
അത് കുക്കറിലുടേത് അത് നമ്മള് ചട്ടിലേക്ക് ഇടുമ്പോ കട്ടാ മതി അല്ലെങ്കിൽ ഒന്നായിട്ട് വെന്തോവും
ആഹ് എന്നിട്ട് എങ്ങനെയാണ് കുരുമുളക് എടുത്ത് വെക്കോ
മുളക്പൊടി ഉപയോഗിച്ചില്ലതില്ലേ മുളക്പൊടി ഉപയോഗിക്കാതെ നമുക്ക് കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ട് ചിക്കൻ മസാല ഇട്ട് അത് മാത്രം ഇട്ട്
ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ടാണോ
ആ ചെറിയുള്ളിട്ട്ണ്.
ജീരകവും അതോക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയണോ.
അതെ അങ്ങനെ ജീരകം ഇട്ടീല്ല ജീരകം ഞാന് പെരുംജീരകം ഞാൻ ചെൽപ്പോ ഞാന്. നമ്മള് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടാവുമ്പോ പെരുംജീരകോം ഉലുവേം ആദ്യം ഇടും.
ആ പൊട്ടിച്ചെടുക്ക.
ആഹ് പൊട്ടിച്ചിട്ടാണ് ഇ കടക് ഇടൂലട്ടോ ചിലവർത്തൊക്കെ കടക് ഇടും.
ആഹ്, ചെലോര് ചിക്കനും വി ബീഫിലൊക്കെ കടുകിടും, ക്ഷെ ഞങ്ങള് കടുകിടൂല. കട്ക് രസല്ല, കട്ക് നമ്മള് പച്ചക്ക ല്ലല്ല കട്ക് ഇവടെ പച്ചക്കറി വെക്കുമ്പോ മാത്രേള്ളൂ.
പച്ചക്കറി തൂമിക്കുമ്പോമ്മള് കടുകിടും.
ആഹ്, കട്കിട്ന്നത്.
ഉം തിലിടൂല, ചെലയ് ആൾക്കാര്ട്ണോല്ണ്ട്ട്ടോ.
ആ ഇട്ണോല്ണ്ട്. പിന്നെ, മീൻകറീലൊക്കെ കട്കിടും. കോഴിക്കോട് ഭാത്ത് ചെല ആളുകളൊക്കടും. പിന്നെ, മീൻകറീല് ആ കട്കുടും.
ഞമ്മള് മീൻകറീലട്കിടലില്ല. മ്മള് മീൻകറി. ക്കുമ്പൊതേമാരി, വെഴ്ച്ചെണ്ണ ചൂടാക്കിട്ട്, അയ്ല് ഉലുവട്ട്ട്ടാണ്, ഉള്ളീം തക്കാളിയൊക്കെ വയ്റ്റി. റ്റാണ് നമ്മള് വെക്ക. പിന്നെ, പുളി പീഞ്ഞാരും ചെയ്യും. പുളിടല്ലൊമ്മള് മീൻകറീല്, ചെലോല് പുളിടാ ഡാധിം വെക്ക്‌ണോല്ണ്ട് ക്ഷെ ഞമ്മള് പു
ആപ ടാ, പുളിടാതെ തക്കാളി കൊറെട്ടാ പിന്നെ, പുളി, ല്ലാതെ പുളിഷ്ടല്ലാത്ത ആളുകൾക്ക്. കൊഴപ്പല്ല, പുളിന്റാവശ്യം വരൂല, തക്കാളി രണ്ട്മൂന്ന് തക്കാളിയൊക്കെടുമ്പോ.
ആഹ്, ആഹ്! ഞാ പിന്നെ പുളി കൊർച്ച് ചുടുവെള്ളത്തില് പാർന്ന്ക്ക-
ആഹ്, ആഹ്!
ന്ന്ട്, പിന്നെ, ഒന്ന് അഹ്താവുമ്പോ! ഒന്നലിയല്ലൊ, അപ്പഅഹ്നല്ലൊ പീഞ്ഞ് പാർന്നാമതി, ന്നാ പിന്നെ ചണ്ടിമ്മക്കങ്ങട്ട് ഒയിവാക്കും ചെയ്യ.
ആഹ് ഒയിവാക്കും ചെയ്യാ, ആഹ്. അങ്ങനത്തന്നെ, മീന് കറി വെക്കുമ്പൊക്കെ പുളിയൊക്കെ വാണം. അത്യാവശ്യം പുളി വാണം, അല്ലാതെ ടേസ്റ്റുണ്ടാവൂല.
അതെ, പുളി ഇടാഞ്ഞാ എന്തോരുജാതിയ പിന്നെ ഞമ്മള് മാങ്ങടാണെങ്കി പിന്നെ പുളി ഇടണ്ടട്ടോ. പൊ ഇയിനെ മുന്നൊക്കെ മാങ്ങ സീസ ണായപ്പോ. പച്ചമാങ്ങക്കെടുമ്പോ, കോമാങ്ങെടാനല്ലെ.
ആഹ്, അപ്പൊപിന്നെ പുളിന്റെ ആവശ്യം വര്ന്നില്ല മാങ്ങട്ടാലല്ല രുചിയാണല്ലോ.
ഓഹ് മാങ്ങ, പിന്നെ മാങ്ങാട്ട്ട് മ്മക്ക് ഈ മാന്തമീനൊക്കെ തേങ്ങര്ച്ച് കറിയെക്കാ. ഏകദേഷ്ടാ മാന്താ ചെറിയേ പിന്നെ, ചെറിയ, ചെറിയ മീന്കള്കല്ലേ വെത്തല്. വാന്ത അ ക്കെമ്മക്കെന്താറിയോ? മാങ്ങട്ടിട്ട് തേങ്ങര്ച്ച് കറിയെക്ക അതേമാരി പൊ തീ ഒക്കെ തേങ്ങച്ച് കറിയെക്കാം മീ മെ ന്നെ ഇതിട്ടാലേ! പിന്നെ, അതേപോലെ ഇരുമ്പിപ്പുളില്ലേ ഇരുമ്പംപുളി.
ആഹ് ഇരുമ്പംപുളി.
ആഹ് അത്ട്ടാലും രസാണ്. അത് തോനടര്ത്.
ആ അത് ന്നെ ഞാട്ടിട്ടില്ല. അത് ങ്ങള് അച്ചാറ്ടലുണ്ടോ?
ഓ ശർക്കര ട്ടിട്ട്.
ആഹ്, അച്ചാറ്ട്ടാ രസണ്ടാവും.
ഓഹ്
ആഹ്
ശർക്കര അയ്ല് ശർക്കരരുക്കിപ്പാരണോ? അല്ലെങ്കിൽ, ഹ് അയ്ല് അഹ് ഭയങ്കര പുളിയാണല്ലൊണ്ടാകാ അപ്പൊമ്മ ശ
ആഹ് ഭയങ്കര
അക്കരമ്മത്ത്, ശർക്കരമ്മള് ചെരന്റിട്ടാ മതി കുറച്ചയ്ല് നല്ല ടേസ്റ്റാ.
ആണല്ലേ ആഹ് ഞാൻ ശർക്കരട്ടിട്ട് ഇണ്ടാക്കില്ല. അല്ലാതെങ്ങനെ, അച്ചാറ് നല്ല പുളിപ്പാണ് സംഭവം.
ഭയങ്കര പുളിപ്പാ, ആ പുളിപ്പ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ശർക്കരട്ട്പയോഗിക്കുന്നത്.
ശർക്കര ഉപയോഗിക്കുന്നതില്ലേ, ആഹ് ആഹ് ന്നാ അങ്ങനെ നോക്കണം ന്ന്
ഉം ഉം ഞാനങ്ങനെ ഉണ്ടാക്കല് അത് നല്ല രസ
ആഹ് ആഹ് മാങ്ങൊക്കെ അച്ചാർ ഇട്ട് വെക്കുവോ പിന്നെ മാങ്ങാഅച്ചാർ എല്ലാതെപ്പം കൂട്ടാൻ വേണ്ടീട്ട്
ആഹ് ഉണ്ടാക്കിയേച്ചതക്കെ തീർന്ന് ഇലിമ്പൻ പുളിയും മാങ്ങയൊക്കെ ഉണ്ടാക്കിവെച്ചീനി അതൊക്ക തീർന്ന് ഇപ്പൊ ചോറിന് കൂട്ടി തീർന്ന് അതില്ല അതില്ല അത് കിട്ടാനില്ല
ആഹ് അങ്ങനെ ഈ ഭാത്തൊക്കെ ഞ ഇവിടെ ഞ ഞാൻ ചെയ്തിച്ചിട്ടിട്ടില്ല കേട്ടോ പക്ഷെ ഈ ഭാഗത്തൊക്കെ ഓരോരുത്തര് ചെയ്യും ഏ കണ്ണിമാങ്ങ ഉപ്പിലിട്ടിട്ട് നമുക്കിപ്പ അടു ത്ത വർഷത്തിനൊക്കെ എടുക്കും ചെയ്യാ മാങ്ങല്ലാത്ത കാലത്ത്
ആഹ് മാങ്ങലാത്ത കാലത്ത് എടുക്കല്ലേ
ആഹ് എടുക്കാ അങ്ങനെ ഈ ഭാഗത്തൊക്കെ കണ്ണി മാങ്ങാ ഇന്റുമ്മയൊക്കെടും
നല്ല നല്ല വൃത്തി അതില് നമ്മള് കൈയും ഒക്കെ ഇട്ടോയാ പിന്നെ പൂത്ത് പോകും
ആഹ് പൂത്തൂപോകും ശ്രദ്ധിക്കണം നന്നായിട്ട്
നനവുള്ള സ്പൂണട്ടാരൊക്കെ വേഗം പൂക്കത് അങ്ങനത്തൊക്കെ പ്രശ്നംണ്ടായിന് നല്ല ശ്രദ്ധിക്കണം ഉം എന്നാ ശരി എന്നാല് എന്നാ ശരിട്ടോ
ആഹ് അയിച്ചോട്ടെ